എന്തെക്ക്ണ്
ആഹ് നല്ല വർത്താനം
ഉം മഴണ്ടാ അവിടക്ക്
ഉം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു
ഉം ഇവിടപ്പോ അങ്ങനെ തന്നെ ഇപ്പൊന്ന് ചോർന്നക്ക്ണ്. കുട്ട്യാള് സ് സ്കൂൾക്ക് പോകാൻ നേരത്ത് നല്ലൊരു മഴണ്ടായി ഇപ്പൊക്കെ പോയി ഇപ്പൊക്കെ പോയി ഒറ്റക്കാണ് ഇപ്പോ
ആഹ്
ഇഞ്ഞി അവര് പോയികഴിഞ്ഞിട്ടൊള്ള് ചോറെന്തു ഇനി കൂട്ടാന് ഇന്നലെ മീൻവേടിച്ചീന് അത് ഫ്രിഡ്ജില് വെച്ച്ക്കേയ്ന് കയ്യിന് സുഖ ല്ലാത്തോണ്ട് ഇന്നലെ വെക്കാൻ വെ ഇന്നലെപിന്നെ ചിക്കന്ണ്ടായിന്ന് അപ്പോ അത് ഭർത്താവ് നന്ന കയ്യിന് കുത്തി പോവ്ത്ത്ണ്ടായിക്കാണ്ടേ കുഴിനഖം പോലൊരു തന്താ വെര്ലിന് അ അപ്പൊ ന്നലെമീൻ വേടിച്ചപ്പോ നന്നാക്കാനൊന്നും കഴിഞ്ഞിലേനി അപ്പൊ ഭർത്താവനെ നന്നാക്കി തന്നത്
ആഹ് ആതെ
രം പോയപ്പോ വാണ്ടാന്ന് പറഞ്ഞ് അപ്പോ അവ്ട്ന്ന് തറവാട്ട്ന്ന്ണ്ട് അമ്മോശാക്ക വേട്ച് കൊണ്ടെര്ന്ന്
ആഹ്
ഇവട്ന്ന് പോയപ്പോ വേണ്ടാർഞ്ഞ് മിൻ മിഞ്ഞാന്ന് വേട്ച്ച ചിക്കൻണ്ട് അത് മതി അർഞ്ഞ്ഇൻക്ക് നന്നാക്കാൻ വൈക്കൂലാ വണ്ടാർഞ്ഞ്
അഹ് അവിടെ അടുത്തന്നെ തറവാട്പ്പോ
ആഹ് വിടെ അട്ത്തന്നെയാണ് ഇവിട്ന്ന് രു അഞ്ച് പത്ത് ന് റ്റ് നടക്കല്ലേ ദൂരേള്ളു നോക്കിയ കാണുന്നില്ല ഇനിഅവര് പോവാതൊന്നും കയിയൂല ഇനി തുടക്കാനൊന്നും കയിയൂല ഇന്നലെ ഇന്നലെ മോളുണ്ടാവുണ്ട് അവള് തൊടച്ചന്ന് ഇനിപ്പ ഇന്ന് ഞാനന്നെ തൊടക്കണം ഒരീസം തൊടച്ചിട്ടില്ലെങ്കി ഭയങ്കര കെതിയേടുവാ ണ്
ആഹ് ഹ് ഹ്
അപ്പൊനീ ഓല് പോകാതൊന്നും പറ്റൂല ല് പോയി കഴിഞ്ഞാലൊള്ളൂ ക്കൊന്ന് എടുക്കാൻ പറ്റ പോകോളൊരു ഇതാണ് തെരക്കാക്കെവിടെ ആഹ് മൂന്നാള് പോവാന്ണ്ട് രണ്ടാള് വൽ അതാണ് അവർക്ക് ഒറ്റക്ക് പക്ഷേ അവർക്ക് ചോറ് ഒരാൾ ചോറ് വാങ്ങും ഒരാക്ക് പിന്നെ കൊണ്ടോ ണം ചെറു ചെറുത് എൽ കെ ജിലാണ് അവന് ചോറ് പിന്നെ അവിട്ന്ന് കിട്ടും
ആഹ് ആഹ്
കിട്ടും പക്ഷേ രണ്ടാമത്തോള് വാങ്ങൂല ഓള് കാല്മ്മെ വിള്ളി ച്ച പോലത്തൊണ്ടായിട്ടെ ഓൾക്ക് നടക്കൻ ഗെതിയെടാണ് മയാമ്പോഏറെ കെത്യെടാണ് നല്ല ഇതുണ്ടാവോണ്ടേ നിങ്ങക്ക് എത്ര മക്കള എല്ലാരും പോയോ
ഇല്ല എൻക്കൊന്നേള്ളൂ ഏഴു മാസായിട്ടുള്ളു
കല്യാണം കഴ്ണിട്ട് കൊറെ ആയോ
ഇല്ലേ ഒന്നര വർഷാവ്ന്നൊ
ആഹ്
ഉം എന്നിട്ട് വറെന്തൊക്കെ ചായ കുടിച്ചില്ലേ ഉം ഉം
ന്നാപ്പതന്നെ കുടിക്കും ഇന്ന് ദോശ ഉണ്ടാക്കി വെറും ദോശ ഭയങ്കര ഇഷ്ടാണ്
ആഹ്
ദോഷായാ മതി
അതെ
അതാവുമ്പോ സോഫ്റ്റ് ആയിട്ട് തിന്നും ചെയ്യും അപ്പോൽക്ക് കറിയൊന്നും ചൂട് കൊടുക്കനെ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ കയറിയൊന്നും വേണ്ട ആവശ്യല്ല അതങ്ങനെ തന്നെ തിന്നും കറുമുറാക്കി കൊടുത്താല്
ആഹ്
അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെല സമയത്ത് കൂട്ടി വച്ചാ നല്ലോം സോ
ആഹ് ചെല സമയത്ത് തണുപ്പുണ്ടാവുമ്പോ ഉം ചെല അധികം ഈ തണുപ്പുള്ള കാലത്ത് അങ്ങനെ തന്നെയും
ആഹ് ആഹ് ചെല സമയത്ത് ഞാൻ കൂട്ടി നല്ല മരത്തില് വരും പിന്നെ പൊന്തി നല്ലന്നായിട്ടുംങ്ങട്ട് മരിച്ച് വന്ന് ആകപ്പാട ഇങ്ങോട്ട് പോകും അതിന് മാണ്ടി ചെല സമയത്ത് ചിലപ്പോ നൊറയ്ക്കന്നെല്ല
ആ അതങ്ങനന്നെ
ഇവിടെ ദോശ ഉണ്ടെങ്കി പിന്നെ രണ്ടു നേരം ദോശം തന്ന മതി രാത്രി ഇപ്പ മാവിഞ്ഞ് ഫ്രിഡ്ജില് വെക്കാണെങ്കില് അ തന്നെ പിന്നെ എടുത്തച്ചക്ക് ചുട്ടെടുത്തവർക്ക് ഭയങ്ക ഇഷ്ടമാണ് എല്ലാർക്കും അങ്ങനെ വൈകുന്നേരത്ത ഒന്നായിട്ട് വെക്കും ചോറ് അതില് കൊറവുണ്ടെങ്കി രാത്രി എന്തെലും തട്ടിക്കൂട്ട് എങ്ങനെ എന്തേലും ചെയ്യോ രണ്ട് രണ്ടു നേരം വെക്കാൻ ഈ മറ്റേ പൊകടുപ്പ് ആയോണ്ടേ തോനെ വെറകും മാണയ്ക്ക് വെച്ചാ വച്ച തേകീയില്ല
അങ്ങനെ
അങ്ങനത്തന്നെ പുൊറത്തേക്കൊര ടുപ്പ് മൂട്ടിക്കണ് ഇടെ അമ്മമാക്ക് ഉള്ളില് വിറക് വെച്ചിട്ട് കുറെേ വേണം പറഞ്ഞ് വെക് എളുപ്പം ചിലവായിറ്റ് പൊറത്തൊക്ക ഇണ്ടാക്കി തന്നക്കണം
ആഹ് ആഹ്
മഴ ആയോണ്ട് അവിടെ നടക്കൂല
ആഹ്
വെള്ളാണ് സീറ്റൊന്നും ഇടാത്തൊണ്ടേയ് ക്ക്‌ അടുപ്പിക്കാണ് വെള്ളം വീഴാ പിന്നെ ന്റെ കയ്യി അ പറ്റൂല മറ്റേ കരി മറ്റ പുകെടുക്കാവുമ്പോ കരി ഉണ്ടാവില്ലല്ലോ മുട്ടിലൊരു തു ള്ളേരു
ആ കൊറച്ച ഇണ്ടാവള്ളൂല്ലേ ഇല്ല മുറ കതടാവുംല്ലേ മറ്റേവുമ്പോ
മറ്റേ മോർ കതിയെടായട്ടെ
ആഹ എന്നിട്ട് എന്ന തുടങ്ങിപ്പോ കുയി നഖം അങ്ങനെ
കുയിനകം കുയിനകം തുടങ്ങിട്ട് രണ്ട മൂന്ന്ു ദിവസയി ന ല്ലോ ഉണ്ട് എന്നട്ട് കുത്തിപപ്പോത്തിട്ട് ആ് പോയടേ കൊറെ ആയി
ആഹ എന്നിട്ട് ഹസ്ബൻഡ് പണിക്ക് പോയോ
ആഹ് ഇന്ന് പൊ യിക്കണ എന്ത് കൊറ രണ്ട മൂന്ന്ു ദിവസം ഇല്ലേനു
ആ
ഇപ്പൊ ഇന്നിവിടെ വന്നിപ്പോ കഞ്ഞിയൊക്കെ കുടിച്ചു കണ്ട് അവരെ രാവിലെ അമ്മോവൻറെ ഒരു കുട്ടിനെ കെട്ടിച്ച കുട്ടീനെ ഇ ഇവിടെ അങ്ങോട്ട് ആക്കി കൊടുക്കാണ്ടായി അവളെ കെട്ടിച്ചോടത്തേക്ക് അപ്പൊ രാവിലെ അമ്മോന ഇണ്ട് വിളിക്കണാക്കി കൊടുക്കൊണ്ടി കണ്ട അപ്പൊ രാവിലെ അവിടെ പോയി ചായ കുടിചുഗാണ്ടി അവിടെ കൊണ്ടാക്കി വന്നപ്പോ ഇപ്പൊ നേരെ വന്ന് കഴഞ്ഞി പിടിച്ചപ്പോ നേരെ പോയി പണിക്ക് രണ്ട മൂനീസം ഇല്ലേനു ഇടക്കോള്ളു ഉണ്ടാവാ എന്നൊന്നും ഇണ്ടാവില്ല എന്നും ഇണ്ടാകണ ഇപ്പൊ സുഖേന് എന്നും ഇണ്ടാവൂില്ല
ആ അതെ മ്മ ഇങ്ങനെ ദിവസം കിട്ടി കണ്ടട്ടല്ലേ വേറെ ആരും ചെിലവിനൊന്നുംില്ലല്ലോ നോക്കാുണ്ടാവൂലോ ഉ
ഇപ്പൊ കുട്ട്യേളെ വണ്ടി വീസ് യൂണിഫോം പൈസ ഒക്കെ കൊടുക്കാനായി ഒക്കെ ഇഞ്ഞി കിട്ടീട്ട് വേണം
ആഹ അതന്നെ അങ്ങനെ ആവുമ്പോളും എടങ്ങേറാണ്
ആ മോന് അപ്പൊ ഇവിടെ ഉണ്ടായില്ല എന്ന് കൊണ്ടുപോകാ എന്ന് പറഞ്ഞത്ന്നെ ഇപ്പോര് പോയി കഴിഞ്ഞിട്ടാണ് എത്തിണുന്നത് അപ്പൊ ഞ്ഞി നാളെ കൊടുക്ക അങ്ങന നി അവർക്ക് കുട്ടികൾ കൊടുക്ക കണ്ടാല് സങ്കടാണ് ഓലക്ക് ഇന്നന്നെ കൊടുക്കണം പറ കൊടുക്കണം ആ
കൊറച് വൈകുമ്പോ ഓലക്ക് ഇടങ്ങേരുണ്ടാവും
ആഹ് ഇനിയിപ്പോ സ്കൂളിപ്പോ ഗ്രൂപ്പില് വിട്ടക്കണ ഫീട്ടിയ ഫണ്ട് ഒരു കുട്ടിക്ക് ഫീട്ടിയ ഫണ്ട് നാനൂറ്ുപ്പ്യാണ് ഇവിടെൂന്ന് മക്കൾ പോവവാണെങ്കിൽണ്ണൂറ്ുപ്യ വേണം
ആഹ
ാനൂ കൊടുക്കവാണെങ്കിൽറ മറ്റോൻ പിന്നെ ആ ഓന്റെ ഫീസിില് പെടും അങ്ങെ ചേർക്കുമ്പോ പീസ ഒന്നും മാണ്ട ചെറുതെ ക്ക് രണ്ടായിരത്തി അറുന്നൂറുപ്യ ഫീസ് വരുന്നത് സ്കൂൾൽ ഇംഗ്ലീഷ് മീഡിയണ് പക്ഷെ ഗ ഗവൺമെന്റ് സ്കൂളാണെ ന്നാലും എൽകേജി യു കെ ജി ഫീസ് വേണം
ഏ
രണ്ടായിരത്തി വാണം അതിപ്പോ നമ്മൾക്ക് കയ്യിന്നത്ര ങ്ങനെ മാസം കൊടുക്ക ഇരുന്നൂറ് നൂറ് അങ്ങനെ വെച്ച് വെച്ച് കൊല്ലം കൊല്ലം ആകുമ്പോത്തന് കഴിക്കണം
ആ മൊത്തം ഒരു വർഷത്തിന് രണ്ടായിരത്തി അരുന്നൂറോ
അറുന്നൂറ് പിന്നെപ്പോ ഓട്ടോക്ഷ ഓട്ടോറിക്ഷയ്ക്ക് നാനൂറ് പ്പ ഇവിടുന്ന്റ രണ്ട് കിലോമീറ്റർ ഉള്ള അവിടുക്കാണ് ഇപ്പോ നാനൂറ് ഓട്ടർശക്ക് അങ്ങനെയൊക്കെയ പിന്നെ ഓന് പറഞ്ഞയ്ക്ക ഒറ്റയ്ക്ക് വലുപ്പം വിടാനും ആയിറ്റില്ല. അല്ലെങ്കിഇപ്പോ വലപ്പം ലെയ്ൻബസ്സിന്‌ വിട്ട് കിട്ടാ മതിയാക്ഷേ അതിനയിട്ടില്ലേ ഒന്നാം ക്ലാസൽ എത്തികിട്ടിയാ ഓലപ്പം വിടാ. പിന്നെപ്പോ വണ്ടിണ്ട് പക്ഷെ എപ്പോഴും ആൾക്കാർ, ണ് ലവല്ലോ കൊണ്ടയ് കൊടുക്കാൻണ്ടാവല്ലോ പറയ് ദാ ഉപ്പ അമ്മോ ഇവിടെ ഉപ്പ വ മോശ ചക ക്ക് സ്കൂട്ടിണ്ട് പക്ഷെ മഴക്കാലത്ത് നടക്കൂലേ,
ആ അടങ്ങറെന്നെണ്.
എടങ്ങറാണ് മയ ഉംകൊണ്ട് പിന്നെ ഞാനൊക്കെ പഠിക്കണം. കൂട്ടി പഠിക്കാനൊക്കെ കമ്പണ്ട് അയ്ന് പഠിപ്പിച് തരൂല.
അതെ പിന്നെ ചേർന്ന് പഠിക്കണം അയ്ന് അമ്മളെ പോലത്തോക്ക് ചേർന്ന് പഠിക്കാൻ
ഹേയ് മോക്ക മോ മോള്ക്കറിയും മോള് പിന്നെ ഇപ്പോ പഠപ്പിച്കൊടുത്തു. ഒരു രണ്ട് പഠിപ്പിച്ചോടുത്തപ്പത്തിന് മോക്ക് പഠിഞ്ഞു. അങ്ങാടി കൂടെന്നുംടുക്കൂല്ല. ഇതിലങ്ങനെ ഒട്ടുംന്നല്ലാതെ അങ്ങനെ സൈ സൈക്ക്‌ൾ ബാലൻസ്ണ്ടെങ്കിൽ സുഖാണ് ന്നാ പിന്നെ എല്ലാർക്കും പടീം. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. അയ്ന് ഓലോട് പറഞ്ഞ പഠിപ്പിച്ചു തരല്ലേ ആ ആ ഇല്ലേ പതിനാറ് വയ
ആഹ അതെ അ എനിക്ക പോ
ഉം ഉം നിങ്ങള് ഫുഡ്ഭക്ഷണ ഭക്ഷണൊക്കെ കഴിച്ചോ?
ആ ചായടുച്ചു അപ്പം ഉണ്ടാക്കിനെ ഉം ആ
ആ
ങേഇനിയിപ്പോ ഓരോ പണികൾ എടുക്കണം. ഇനി കൂട്ടാൻ ഉണ്ടാക്കണം, മീന് വെച്ചിട്ടില്ല. ഇൻ ഇന്നലെ വാങ്ങിയച്ച് ഫിട്ജ്ൽ ഇണ്ട്. കറിയച്ചാ മതീന്ന പറഞ്ഞത് ഇവിടെ മുരിങ്ങന്നലെ ഇട്‌ത്ത അയൽവാസിന്റെ ടൊന്ന് നിന്ന് കൊട്ന്ന്ക്ക്ണ് പക്ഷെ അതൊന്നും അവർ പറ്റൂല.
ആതെ
ഞാൻ ചക്കക്കുരും മുരിങ്ങിയൊക്കെ വെക്കണം ന്നാകരുതിയന്നെ അപ്പൊ കൈയോണ്ട്ചക്കക്കുരു ഇതാക്കാൻ പറ്റൂല്ല. വരണ്ടാൻ പറ്റൂല. ങേഇതുണ്ടാവും രസംണ്ടാവും ആ നല്ല വേര് എയ്നു ഇപ്പന്നലെ ഒന്ന് കുത്തി പൊട്ടിച്ചൊണ്ട് ഇന്നെക്കൊരു ഒരു സുഖം കിട്ടുന്നുണ്ട്.
ഉം മ
ആ മരുന്നുണ്ടേ ഓൽമന്റ് ണ്ട് ഇന്നലെ മിഞ്ഞാ ആസ്പത്രിൽ പോയിന് അപ്പൊ മരുന്നൊക്കെ കിട്ടീനു ഗുളികണ്ട് നീര് പോകാനൊക്കെ,
ആ ഉം
ഇനി ചിലവെല കൈണ ഒന്ന് ഇവിടെ കാലിന് ഉണ്ടായിട്ട് കീറി പോയിന്റെ നകം പറിച്ചെട്
അതെ ഉം ഇത് ഞാനും നഖം മുറിക്കുമ്പോ താഴ്ത്തക്ക് ഇറക്കി മുറിച്ചിട്ടേയ്
ആ ഇന്റെതും അങ്ങനെ തന്നെ സൈട്ക്ക അറക്കി മുറിച്ചിട്ട്ന്നെ തോന്നണ്ഇതിപ്പോ മുറിക്കാന് അയി അയിക്കണ്പ്പോ പക്ഷെ മുറുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആവോണ്ട് പ്പോ പറ്റ്ണുല്ല.
അങ്ങനെ ഇറക്കി മുടിക്കുമ്പോ നല്ല കതിയട്ണ്ട് പിന്നെ വളർന്ന് വരുമ്പോഴാണ് കതിയട്.
ചീത്ത പറയും നഖങ്ങനെ ഇറക്കി മുറിച്ചട്ടാണ് അനക്കങ്ങനെ അപ്പൊ അതൊന്നല്ല. നമുക്ക് ഈ സാബൂന് തോപ്പ് അങ്ങനത്തൊന്നും പറ്റൂല.
അതെ ആ ചില കൈനുണ്ടാവും അങ്ങനെ,
എന്റെ ഉമ്മാകന്റെ കയ്യിനെ അങ്ങനെയാണ്. ഉമ്മാക്ക് ഇപ്പല്ല അത് എപ്പോളും അങ്ങനെയാണ് അപ്പൊ ഉമ്മ ഉയോഗിച്ച സാബൂന് മാറ്റിയ പോമ്മക്ക് പ്പോ
ആ ആ സാബുന്റെ പ്രശ്ണെരുന്നു സോണിയോ അങ്ങനെ എന്തോ ഒരു സാബൂനുണ്ട് അത്
പട്ട സാബുൻ ഉണ്ടല്ലോ പല പല കളറിലെ സാബുന് അതൊന്നും പറ്റൂല
അതെ
എനക്കായിട്ട് വേറെ സാബൂ കൊടുക്കാണ് ഇപ്പ പിന്നെ മെഷീൻ ഉണ്ടാവോണ്ട് പിന്നെ അക്ക ഇടുംതിരുമ്പാലുംൊക്കെ എന്നാലുംാലും മട പിവണ്ടാവലല്ല അിയ പാത്രം ഒരുണ്ട് അതെ
ഉം
പിന്നല്ലേ അത
ഉം പിനി ഓരോ പണി തുടങ്ങുന്നുണ്ടാവുള്ളൂ
ഇനിഓരോ പണി തുടങ്ങണം ചോറ് മാത്രം വെന്തുക്കണ ഇനി വെള്ളം കൊണ്ടുവരാൻ പോകണം ഇവിടത്തെ വെള്ളം പറ്റൂലേ കുടിക്കാൻ പറ്റൂല പാടത്തിന്റെ വക്കിനക കൊണ്ട് അല്ലേോ സാധാ കണ തന്നെ പാടത്തിന് വെക്കിനാവുന്ന ഒരു കലക്കാണ്
ആ
അപ്പൊ കുടിക്കാന ഇവിടെ അയൽവാസിന്റെ ഒും കൊണ്ടുവന്നോ
ഉ വെക്കാ വെക്കാന ഇങ്ങനെ
കുളിക്കാനും മാത്രം തന്നെള്ള കൊണ്ടരിക്ക കുളിക്കാനുംന്തിനൊക്കെ ആ വെള്ള പറ്റോ അതിനെല്ലാത്ത കുഴപ്പൊന്നുമല്ല
ഉ വെള്ളം ഇണ്ടാവില്ലേ വേനക്കറവുമ്പോ
പാടത്തിനൊക്കെ നിലവള ഇഷ്ടം പോലുണ്ട് ഇപ്പൊ ഈ ചെറും ജോയൊക്കെ ഉണ്ടാവകുകൊണ്ടാണ് ആ കുടിക്കാനേ ഇന്നയിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടന്നാ ശ